ഉം വലൈക്കും മുസ്സലാം എന്താ വിശേഷം
നല്ല വിശേഷം എന്താ അവിട്ത്ത വിശേഷം ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹാലോ
ഹലോ
ആ കേൾക്ണില്ലേ
ആഹ് പ്പ കേക്ന്ന്ണ്ടോ
ആഹ് കേൾക്ണ്ട് കേൾ
ഞാന് ഹലോ പറിണ്ട് ക്ഷെ ഇങ്ങള് ഹലോ പറിണേ ഞാൻ കേക്ക്‌ന്ന്ണ്ട് പക്ഷെ ഞാൻ പറയ
ങ്ങനെ പറിണ്ട് ഇങ്ങളൊന്നും പറിണേ കേൾക്ണില്ല
ആഹ് അതാണ്
റെയിൻഞ്ച് ഷു ണ്ടോ അവിടെ
ഇല്ല ഇനിയിപ്പോ മഴയൊക്കെ കാരണേ ഇപ്പൊ എല്ലോട്ത്തും റേയ്ഞ്ച് പ്രശ്നാണല്ലോ
ആഹ് ആഹ് ആഹ് ആഹ് അവ്ടെ ടവറും കാര്യങ്ങളൊന്നുംല്ല
ഇല്ല ഇവിടെ അടുത്തൊന്നുല്ല കുറച്ചപ്പോറ്ത്തൊക്കെയാണ് ടവർ പിന്നെ അധികം ഉണ്ടാവുന്നതും നമ്മക്കും കേടാണ് റഡീഷനും കാര്യങ്ങളൊക്കെ ണ്ടാവുബെ ആഹ് അതെ
ഉം ഉം ഉം ഉം ന്നെട്ടെന്താ ഭക്ഷണോക്കെ കയ് ണ്ടാക്കിയാ ഹലോ ഹലോ ഹലോ ഹലോ
ഹലോ ഇപ്പ കേക്ന്ന്ണ്ടോ
റെയ്ഞ്ച് ഷു ആണല്ലേ
ആഹ് റേയ്ഞ്ച് ഷു നല്ലോണണ്ട്
ഉം മഴാവുമ്പോ കൂട്തല്ണ്ടോ
മഴാവുമ്പോ കൂട്തലാണേ
ആഹ് ഉം
പിന്നെന്താ മക്കളൊക്കെ ഇന് ഇണ്ടാവുലേ സ്കൂള്
ഇന്നെല്ലാരുണ്ട് ഒക്കെ ഇവിടെ ഇണ്ടിന്ന് നാലാളും പെരയിലിണ്ട്
ആഹ് ഒക്കെ ഫോണ് മലും ടി വി മലും
ആഹ് ഫോണ് മല് വല്ലാതങ്ങട് ഇരുന്നിട്ടില്ല ടീവീല് പൈസ കഴിഞ്ഞത ഇനിപ്പ എക്സാം ഒക്കെ ക്ക ആകാനായില്ലേ ഇനി ഇപ്പോം വെക്കേഷൻ വരണം കയറ്റണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ടൈം ഇല്ലല്ലോ അങ്ങനെ കയറ്റണം ഇനിയിപ്പൊ ടൈമില്ലല്ലോ ആഹ് ഫുള്ളായിട്ട് കയറ്റലില്ല ഞാന്
അങ്ങനെ കേറ്റ്
മറ്റേത് ആഹ് മറ്റേത് സ്കൂള് വിട്ട് വന്നാ പിന്നെ അയ്മക്ക് നോക്കാൻ ടൈമില്ല പിന്നെ വെക്കേഷനാവുമ്പോ പിന്ന ഒരു പത്തീസം പൂട്ടൊക്കെ ഇനി ഇപ്പൊ ഓണ പരീക്ഷ കയിഞ്ഞാ പൂട്ടാനാവുലോ അപ്പ അങ്ങനൊക്കെ നോക്കിക്കയറ്റും
അതിന് പണ്ടൊക്കെയ്ന് നമ്മുക്ക് ടി വിനോട് ഇത്രേം വല്യ അറ്റാച്ച്മെന്റില് ഇപ്പൊ ഫോൺ ഇണ്ടായോണ്ട് ആഹ് പണ്ടൊക്കെ പറഞ്ഞാല് സീരിയല് എപ്പിസോഡ് എപ്പിസോഡ് കാണേന്
ഉം ഉം
ഇത്ര പരസ്യം ഉണ്ടെങ്കിലും ആഹ് പരസ്യം വെയിറ്റ് ചെയ്ത്കാണ് നിക്കല്ലോ നമ്മള് അപ്പ ആർക്കും അതൊന്നും വെയിറ്റെയ്യാനും ഒന്നിനും നേരല്ല
ഉം ഉം ഉം
അതിന് ഫോണില് കണ്ട് കയിഞ്ഞാല് നമ്മള് ആഹ് അഥവാ ഒരു പരസ്യം വന്ന് കയിഞ്ഞാല് അത് സ്കിപ്പ് ചെയ്യും
ട്ടൂണ് കാർട്ടൂണ് പറഞ്ഞാണ്ട് വരാ
ഉം കൊച്ച് ടി വി
ആഹ് കൊച്ച ടി വി യാണ് നിങ്ങളെ കുട്ടി ഫോൺ കാണോ
ഞാനിപ്പോ ഫോണ്മ്മേ അധികം ഇങ്ങനെ കണ്ടിട്ടേ ഹസ്ബന്റ് പിന്നെ ടി വി വാങ്ങിച്ചാണ്ട് ടി വി ടി വി അപ്പ പിന്നെ കൊച്ചു ടി വി കാനും അത് എപ്പഴും കാണും കാണൊന്നില്ല അവര് നഴ്സറിട്ട് വന്ന് കഴിഞ്ഞാല് കൊറച്ചേരം പിന്നെ ആഹ് പിന്നെ പഠിത്തൊക്കെ കയിഞ്ഞാല് ഒറങ്ങിട്ടില്ലെങ്കിൽ കൊറച്ചേരം കൂടി ഇട്ടൊടുക്കും
ആഹ് എടുത്തൊടുക്കും
ആഹ് അങ്ങനെ ഇടുള്ളൂ അല്ല തോന അയിന് അഡിക്റ്റ് ഒന്നല്ല അതിന് ഒന്നാമത് എന്താറിയോ ഫോണില് നോക്കി ചെലായിട്ട് ഫോണില് പിന്നെ ഒന്ന് കഴിഞ്ഞ ഒന്ന് ഇങ്ങനെ മാറ്റ
ആഹ് ഒന്ന് ഇങ്ങനെ മാറ്റാൻ യൂട്യൂബില് കയറിയാല് അങ്ങനെ പോവല്ലേ ആ തീരൂലല്ലോ അത് തീരൂലല്ലോ
അ ഇ ടി വിലാവുമ്പൊ പിന്നയ്ന്റൊരു പരിധി ഉണ്ട് അതായത് ഒരു എ ഒരു പ്രോഗ്രാമാണെങ്കില് ആ ഒരു മണിക്കൂറെങ്കി അയ്ല് പൗതി കൊർച്ചൊക്കാകുമ്പോ പരസ്യണ്ടാവും ആ പരസ്യം കാണേണ്ടി വെരും
യൂട്യൂബിലായാലും ഇൻസ്റ്റയിലായാലൊക്കെങ്ങനെ നീക്കി നീക്കി കൊടുത്താല് ഇങ്ങനെ വെരല്ലേ ഇഷ്ടം പോലേ എല്ലാതും ഉം സമയം പോണത് അറില്ല
അതെ
അങ്ങനെ കാണല്ലേ ഇൻസ്റ്റേല് നോക്കോ ങ്ങള്
ഇൻസ്റ്റഗ്രാമില് ഞാൻ കേറലൊക്കെ ഇണ്ട് അയ്നാണ് ഇൻസ്റ്റഗ്രാമില് ക്കെ ഇൻസ്റ്റേലെന്ന്യ ഷേ അയ്ല് ഞാന് ചാറ്റ് അല്ലട്ടോ വാട്സ്സപ്പിലാണ് ചാറ്റ് പക്ഷെ ഇൻസ്റ്റഗ്രാമിലാണ്ട് കേറി കയ്ഞ്ഞാല് എല്ലാ റീൽ ത് കണ്ടാല് പിന്നെ നേരം
ആ നല്ല നല്ല റീൽസ്ണ്ടാവുലൊ
ആ ഇങ്ങനെ നീക്കിക്കൊട്
ആ നീക്കികൊടുത്താല് പലേതുംകിട്ടുംഞമ്മക്കെന്തേലും കാണംന്ന്ണ്ടെങ്കിഅവടെ അടിച്ചൊട്ത്താലും കിട്ടീലേ
ആ അതെ
ഉം പിന്നെന്താ ബർത്തിട വെഡിങ്ങാനുവേഴ്സറിക്കൊന്നും ഹസ്ബന്റ് ഗിഫ്റ്റൊന്നും വാങ്ങി തെരൂല
ഓഹ് ഞാനിപ്പോ കയ്ഞ്ഞപ്രശ്യാ ഞങ്ങള്ത്പ്പോ പെര്ന്നാള് വെല്യപെരുന്നാളിന്റന്ന് ആ ഇങ്ങട്ട് ഇങ്ങട്ട് മിട്ടായിയോ അങ്ങനെന്തെങ്കിലൊക്കെക്കാരം സാധാരണകിട്ടല് ഫാസ്റ്റ്ത്തെപ്രാശ്യം മറ്റേബോക്സിലൊക്കാക്കിട്ട് ഡ്രെസ്സും അങ്ങൻത്തൊക്കെ വാങ്ങി പിന്നെ പിന്നെ അങ്ങ് കൊറയും പിന്നെ ഞമ്മക്കെക്കാരം കൂടുതല് അങ്ങ്ട്ട് കൊടുക്കണംന്ന്ള്ള ആഗ്രഹം ഇണ്ടാവും. ഓല്ക്ക് പിന്നെ ഓല് പഠിച്ചോലെ പറ്റൂല കാര്യല
ഉം ഉം
ചെലേപ്പോ ചെൽപ്പോ കച്ചറണ്ടാക്കല
ആ അതെന്നെ
ഓർമ്മണ്ടോ അപ്പൊ കയ്ഞ വെല്യ പെരുന്നാക്ക്ണ്ടായ്നി ങ്ങ ബ ഏ രണ്ടാളെ ബർത്ത് ഡെ ഒര് ദിവസം ആ ഞങ്ങളെ ബർത്തിഡെ ഒര് ദിവസ
ഏ പുതിയാപ്ലന്റും ഇങ്ങൾതും പുതിയാപ്ലന്റെ അന്റെതോ ഏ അതോണ്ട്അപ്പോ സുഖാണല്ലോ ആ
അഹ് അപ്പോ പിന്നെ അയ്ന് ഓർമ്മല്ല വെല്യെര്ന്നാളിന്റെ അന്നെയ്നി ന്ന്ട്ട് ഞാന് റൂമിലൊക്കെ ഡെക്കറേറ്റെയ്ത് ഒര് ഷൂവൊക്കെവാങ്ങി ബോ ക്സിലൊക്കാക്കിവെച്ചിനി ആള് വെന്നപ്പോ ആകപ്പാടെ അന്തം വി
ആ അത് സെരി ഇപ്പങ്ങനെല്ലതാണല്ലോലേ എല്ലോട്ത്തുണ്ടല്ലോപ്പത് സർപ്രൈസ് ഗിഫ്റ്റൊക്കെ കൊട്ക്കല് ഇപടാപരിപാടി ല്ലേ ഇവടെപറ്റൂല ഏ ആ ഇവടെ ഏ ഒൽക്കെണ് മാങ്ങേണ് തേങ്ങേണ്പറയും ബർത്തിടൊന്നും ണ്ടാക്കാൻ പറ്റൂല
ഏഏ അതൊന്നും പറ്റൂല
ആ ചെലോൽക്ക് ഭയങ്കരേ
ഇന്നോട് പറയും ബർത്ത്ഡേ കഴിഞ്ഞിട്ട് വാണെങ്കി കേക്കാങ്ങി തിന്നോണ്ടി ബർത്ത്ഡക്ക് കേക്കുർച്ചല് ക്രിസ്ത്യാനിയാളാണ്ർയും
ആ അത് ശെരിയാ ചെലോൽക്കത് പറ്റൂല ഞമ്മളെ ഇവടെന്നാല് ഇബട് ടെങ്ങൻത്തെ കൊയ്പ്പങ്ങളും അത് കുട്ടീന്റെ സന്തോഷംന്ന്ള്ള നെൽക്ക് അയ്ന് അയ്നായ അതൊക്കെ വിചാരിച്ച് നല്ല ആർഭാടാക്കൊന്നുല്ല
ആഹ് ഇല്ല ഇവടില്ല അങ്ങൻത്തെ എന്തെലുംഗിഫ് റ്റൊക്കെങ്ങനെകുട്ടിക്കിപ്പോ കഴിഞ്ഞ പ്രാവശ്യാം ബത്ത്ഡേയ്ക്ക് സൈക്കിളാങ്ങി.
ആ അങ്ങനെക്കെ അങ്ങനെ എന്തെങ്കിലുംഗിഫ്റ്റ് അങ്ങനെന്തെ റ്റ് വാങ്ങാ അല്ലെഒര് കേക്ക്മുറിക്ക അത്രേള്ളൂ.
ഇവ്ടിം അല്ലാതൊന്നും നോക്കൂല.
വല്ല്യാ പരിപാടിയാറ്റ് നടത്ത്ന്ന്
ഫാസ്റ്റ്ത്തെ ബർത്ത്ഡെകുട്ടിന്റെത് എങ്ങനെ ഇണ്ടാക്കിയേവലുതാക്കിയോ?
ആഹ് ഫസ്റ്റ്ത്തത് കൊ സ് ഫസ്റ്റ്ത്തെ കൊർച്ചൊക്കെപിന്നെണ്ടാക്കി നാത്തൂ പിന്നെനാത്തൂമ്മാര് ണ്ടാവുമ്പോപിന്നെ ഓൽക്ക് ഓളേമ ഓൽക്കൊക്കെ ഭങ്കര ഇഷ്ട്ടാണ്.
ഉം, ഉം, ഉം, ഉം
അപ്പം ഓൽക്കൊക്കെത് ഹ് ഇവടെവെച് റ്റമോനാണ്പ്പോ അയ്ന്ള്ളൊര് പെനഫിഷ് അപ്പൊ ഓലക്ക്
ഓൽക്കൊക്കെ വെരണങ്കില് നമ്മക്ക് ഇണ്ടാക്കണ്ടേ ആഹ് പറ്റൂലല്ലേ ഫസ്റ്റ്ത്തതല്ലേ ആഹ് പിന്നെ പിന്നെ പ്രസ്നല്ല ഫസ്റ്റതആവുമ്പോ എല്ലാർക്കുരിതാണല്ലോ അയന്നെ ഫസ്റ്റത്തെ അങ്ങനെ ഇണ്ടാക്കും റേഞ്ച് ഇഷൂ നല്ലേണ്ട്ല്ലേ ഇങ്ങക്ക്
ഈ ഫോട്ടോലും വീഡിയോസിലൊക്കെ കാണുമ്പം അഹ് നല്ല രസാണ്
ആഹ് രസാണ് ഓരോരുത്തര് സർപ്രൈസ് ഗിഫ്റ്റൊക്കെ പ്രവാസികൾക്കൊക്കെ കൊടുക്കണ കാണ്മ്പാ നല്ല രസ
ഇപ്പോ വീഡിയോസിൽക്ക് ക്ക കാണുമ്പോ
ആഹ് ആഹ് ആഹ് നല്ല രസാണ് ഓരോരുത്തര് ഇങ്ങനെ കൊടുക്കണ കാണാം പിന്നെന്താ വേറെന്താ ഇങ്ങനെ പോണ്
അങ്ങനെ പോണ്ല്ലേ
ഉം മഴയതോണ്ട് എവ്ടെക്കും പുറത്തക്കൊന്നും പോവാനും വെയ്യ
എൻക്ക് മടിയാണ് സംഭവത്തില് ഈ
ആ സംഭവത്തി ഉം മയയായാ പുറത്തേക്കന്നാ നാള പിന്നെൻക്ക്കല്യാണക്കണ്ട് അനിയത്തി വിളിച്ചിന് എപ്പോയാ കല്ല്യാണത്തി ഞാ പറഞ്ഞ് എപ്പള കല്ല്യണത്തിനോവ മയല്ലേ എന്നക്കെ പറയപ്പോളോട്
എങ്ങനെ ആ അടുത്ത
അടുത്തല്ല കൊറച്ച് വിട്ട് പോവാണ്ട് വണ്ടിക്കന്നെ പോവാണ്ട് കെറച്ച് പോവാൻണ്ട് ഒന്ന് പോവണം
എന്റെ ഫേവറേറ്റ് ആണ് കല്യാണത്തിനൊക്കെ പോ
ഏഹ്